ഹലോ
ഹലോ
ആഹ് എന്തൊക്കെണ്ട് ലോ കേൾക്കുന്നില്ലേ?
കേൾക്കണ് കേൾക്കല് കൊറവാണല്ലോ
കേക്ക്ണ്ടോ
സെരിക്ക് ഹലോ ആഹ്
അതെ ആഹ് എന്തൊക്കെണ്ട് ഫുഡൊക്കെ കയിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു
എന്തേനി ഫുഡിന്?
ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കെടക്കാണ് അപ്പഴാണ് ഇങ്ങള് വിളിക്കണെ
ആഹ് എന്തൊക്കെ കറി കറിയൊക്കെ എന്തായിരുന്നു
ആഹ് ഇന്ന് ചെറുപയറ് കറിം ചോറൊക്കെയ്നു
ആഹ് അയ് ശരി നാളെ രാവിൽക്കൊക്കെ എന്താണ്?
നാളെ എന്താണ് നൂൽപ്പുട്ടും കടല കറിയൊക്കെ ഇണ്ടാക്കണന്നൊക്കെ വിചാരിച്ചിരിക്കാണ്
ആഹ് ശരി
ഇങ്ങക്കെന്താണ്?
നാളെ പുട്ടുണ്ടാക്കാൻ വിചാരിക്ക്ന്ന്‌ണ്ട് പിന്നെ ഉം ഇന്ന് മമ്പയർ കറി ഉം മുതിരക്കറിയും മമ്പയറുപ്പേരിം പയറുപ്പേരിം പിന്നെ മുരിങ്ങ ഒര് ഓഹ് എല്ലാം ഇണ്ടാക്കും എല്ലണ്ടാക്കും ട്രൈ ചെയ്തോ
ബിരിയേണി ക്കെ ഉണ്ടാക്കോ?
ആഹ് ബിരിയാണി മന്ത്യക്കെ വെക്കും
മന്ത്യക്കെ എങ്ങനെ വെക്കല്?
മന്തി നമ്മള് പിന്നെ ആദ്യ മ്മള് ഏ നമ്മ കൊറച്ച് പിന്നെ ചിക്കൻ നമ്മള് മന്തിക്ക്ള്ള ഇത് വെട്ടിയാട്ട് അയിന്റെ കഷണങ്ങളാക്കും വാങ്ങിച്ചു എന്നിട്ട അതിലേ ക്ക് കൊർച് ആ പെര് നല്ലീരും പിന്നെ മേഗി കട്ടിം പിന്നെ ഈ മസാലകളും പിന്നയ്ക്ക് ഈ പൂവ് പട്ട ഏലക്കായൻ്റെതൊക്കെ ഇട്ടാണ്ട് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്താണ്ട് ഇതാക്കും നമ്മ കുറച്ച് ആ മ ആ മന്തിപ്പൊടി ഇടും മന്തിപൊടി ആഹ കൊറച്ച് മല്ലിന്റെ ഇത് ഇണ്ടാവും മല്ലിന്റെത് മ ആ മണി അത് വാങ്ങിയ വാങ്ങ അതും ഇതൊക്കെ ഇട്ട്ങ്ങാണ്ട് നല്ലണം നമ്മള് കുറച്ചു നേരം ഇതാക്കാൻ വെക്കും ന്നട്ട് പിന്നെ നമ്മള് ആ എന്നിട്ട് നമ്മള് അതില് സൺഫ്ലവർ ഓയിൽ ഇട്ട നല്ലോണം പൊ പൊരിച്ചെടുക്കും ഇത ആ പൊരിക്ക് ണത് ആ പാന് വെച് ച് പൊരിക്കും ന്നട്ട് കൊർച്ച് കഴിയുമ്പോ നമ്മൾ ചോറ് പിന്നെ വേവിക്കും തളപ്പിച്ചിട്ട് വേവിച്ചിട്ട് അത് ഊറ്റി വെക്കും എന്നിട്ട് അതിന്റെ കൂടെ ഇട്ടാട്ട് മൊകളിലിട്ടിട്ട് ഏ അത് അടീലിടും ചിക്കൻ അടീലും ഇത് മൊകളിലാക്കീട്ട് വെക്കും
ഞാന് അങ്ങനൊക്കെ തന്നെ വെക്കല്
പിന്നെ നമ്മള് കുറച്ച് ഒരു ചെറിയ പാത്രടുത്ത് കണല് ഇട്ത്ട്ട് അയ്ക്ക് ഓയല് പാർന്നട്ട് അതല്ലണം അടച്ച്
പ്പ പറഞ്ഞ ഓര് മന്തിന്റെ പൊടി ഇടലി ല്ലാന്ന് പറഞ്ഞേ ഒരു മാഗി ക്യൂബ് ഒരധികം ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു മന്തിന്റെ പൊടി യൂസാക്കുലാന്ന് പറഞ്ഞ ഞാ പറ ഞ്ഞ്എന്റെ ടേസ്റ്റ് വരുംപറഞ്ഞ ടേസ്റ്റ് ഒക്കെ വരും പറ ഒരു ഏലക്കായും ഒക്കെ അതിൽ അരച്ച് ചേർക്കും നമ്മള് ച്ചിക്കൻ മാഗ്‌നേറ്റ് ചെയ്ത് വെക്കൂല്ലേ നല്ല ജീരകത്തിന്റെ ഒക്കെ കൂടെ മാഗ്‌നേറ്റ് ചെയ്ത് വെക്കുമ്പോ ഏലക്കായെ ക്കെ
അങ്ങനെയൊക്കെ ആ അങ്ങൊക്കെ ത്സം ഇതേപോലെ ഒരു ദിവസം ഞാനും ഇതേപോലെ മാഗി കട്ട ഇട്ട് വെച്ച് വല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി അതെ ആ മന്തില അതെ ഒരു മ ദി സ്മല്ലും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ഇതൊക്കെ ആയി ഉണ്ടായിരുന്നു അപ്പൊ ഞൻ വിചാരിച്ചുംചെയ്ത് മന്തിമസാലന്നും ആവശ്യല്ല
ശ്യല്ലല്ലേ ഓരും പറഞ്ഞുന്നോടെ ഞാൻ നാല് മാഗി ക്യൂബ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് അങ്ങനെ ചെയ്ത എന്നൊക്കെ പറഞ്ഞേ ചിക്കനിലോ അങ്ങനെ ഇട്ട് ചോറിലു അങ്ങനെ ആക്കി കൊടുത്തതൊക്കെ നല്ല ചപ്പ ടേസ്റ്റ് വരോ ചപ്പ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു
ആഹ എന്നാല മ്മക്ക് മന്ത് മസാല തന്നെ ടേസ്റ്റ് തോന്നില്ലന്ന് തോന്നല അല്ലേ
ആഹ് ഞമ്മക്ക് പൊടിട്ട് ചേലായിട്ടേ
ആഹ്
പൊടിട്ട അങ്ങനെ ചേലായത് അതോണ്ട് എങ്ങനെ ഉണ്ടാക്കണ്
ആഹ് അങ്ങനെ നമുക്ക് ശീലം നമ്മള അതിനനുസരിച്ച് ഉണ്ടാക്കുള്ളൂ
ഇഞ്ഞി അങ്ങനെ ഉണ്ടാക്കി നോക്കണം മാഗി ക്യൂബ് ആവശ്യ മാഗി ക്യൂ
ചെല സമയത്ത് നമക്ക് മസാല കിട്ട്യോൾ ന്നൊന്നുല്ലാ വി എല്ല ല്ലാത്ത സാഹചര്യരുമ്പോ മക്ക് അങ്ങനെക്കെ ഉണ്ടാക്കാലോ മക്കളെ എങ്ങനെലൊക്കെ ബോധിപ്പിക്കാലോ ഉം പിന്നെ അങ്ങനെയൊക്കെണ്
അങ്ങനെയക്കെയ ആണല്ലേ ആഹ് ഒന്നും മയല്ലല്ലോ ഇന്ന് നല്ല വെയിലേനി ചെറുതായിട്ട് ഇറ്റൊന്നും പാറ്റി പോയിന്നല്ലാതെ മയൊന്നും പെയ്തിട്ടില്ല
ആഹ് അലക്കിയാതെക്കെണങ്ങി കിട്ടില്ലേ
ആഹ് ചെർതായിട്ട് നല്ലോണ്ണം ഉണങ്ങിയിട്ടൂല്ല
ആഹ് ഞങ്ങൾടെ ഫുള്ള് ഉണങ്ങിതിയാലോ ഞാൻ പറിം ആഹ് ഇന്നലെ ഫുള്ള് എന്താ ചെയ്യാന്ന് വിചാരിച്ചിന്ന് അ രാവിലെ തന്നെ വെയിലായി
ആഹ് രാവിലെ പെയിലാണ് ഞ മ പെയ്യോ വിചാരിച്ച് രാവിലെ തന്നെ വേഗ തിര്മ്പി അതുകൊണ്ട് നല്ലോണം ഉങ്ങിട്ടില്ലെങ്കിലും അത് ഫാൻൊട്ടില ഇട്ടൊക്കെ ഉണങ്ങും
മക്കള് ഞാൻ പറയാംപ്പൊ മക്കക്ക് എങ്ങനെ ഇപ്പ ഇതൊക്കെ ഉണങ്ങി കിട്ടാ മൂന്ന് മക്കളെ യൂണിഫോം ഇതൊക്കെ ഇപ്പ തിങ്കളും ചൊവ്വി എതാലും യൂണിഫോം അല്ലേ
ഇപ്പഴത്തെ മക്കള യൂണിഫോം ഒക്കെ നല്ല കട്ടുള്ള യൂണിഫോ
ആഹ് കട്ടിണ്ടാവും അതെ പിന്നെ കാറ്റൊന്നും തട്ട ച ചീറ്റിടച്ചാണ്ടേ ഉണങ്ങിങ്ങട്ട് കിട്ടില്ല പറയാ ആഹ് കാലോട്ട് ഉണങ്ങും ചീറ്റി അടിച്ചക്കണ്ട് മഴ പെയ്യുമ്പോ ആഹ് ചീറ്റില അടിച്ചാണ്ട് നമ്മ വെള്ള ഡ്രസ്സ് കിട്ടിയപ്പോ ഒരുകൊയപ്പലായിരുന്നു പിന്നെ ഇങ്ങട്ട് നിന്ന് നേരം വലുതു നോക്കിയപ്പോ പരിമ്പര കുത്തിയട്ട്
ആ കരിമ്പന അടിച്ചോ
കരിമ്പന അടിച്ചേക്ക ചീറ്റല അടിച്ചിട്ട്ക്കാറാണ്
അഹ് അങ്ങനെണ്ടാവും
ആഹ്
അയ്‌ന് രാവിലെ വൈകുന്നേരം ഇട്ത്താണ്ട് അകത്ത് ഇട്ടാ മതി ഫാൻ ന്റെ ചോട്ടിൽ ഇട്ടാ മതി. അങ്ങനെ ആകുമ്പോ കരിമ്പനൊന്നും അടികൂല.
പക്ഷേ ഞാന് ഈ മയൊണ്ട് പൊറത്തിറങ്ങാൻ കയ്യിണില്ല, അപ്പം പിന്നെ ഞാനങ്ങനെ അതങ്ങനെ സൊ മറന്നു പോയി അപ്പം.
ആ അങ്ങനെ ആകുമ്പോ ചീത്താൽ അടിക്കും. ചീത്താൽ അടിച്ച കരിമ്പന അടിച്ചും. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. വെള്ള യൂണിഫോം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയൂല.
ആഹ് ഒന്ന് ചെയ്യ അതങ്ങോട്ട് ഇതായിട്ട് പോകവും കേടു വരും ഉം നമ്മക്ക് ഇടാൻ തന്നെ മടിയായിരിക്കും അക്കക്കെ പുതിയ യൂണിഫോ ആണ് മോന്റെത് കാണാ
ആഹ്, കുട്ട്യേളതാവുമ്പോ നല്ല ഫാന്റെ ഒക്കെ നല്ല കട്ടിള്ള ഫാന്റ അയ്കാരം ഒണങ്ങി കിട്ടൂലല്ലേ.
ആഹ്
അയ്ന്‌ ഫാന്റ് അയ്‌ന് എന്നും തിരുമ്പണ്ട വിചാരിച്ച മതിയേ എന്നും തിരുമ്പണ്ട.
അയന്നെപ്പന്നോനോട് പറഞ്ഞത് പിന്നെ ഒരാഴ് മാണ് ജീൻസിന്റെ ഫാൻറ് ആണെങ്കി യൂണിഫോം നിർബന്ധയില്ലല്ലോ.
ആഹ് നിർബനധായിട്ടില് ഓഇഒര് കുറച്ചൂടി ഒക്കെ നിർബന്ധല്ലാ തൊക്കോള്ളു ഇങ്ങള് പറഞ്ഞ മായിരി യൂണിഫോം ഈ ഒരാഴ്ചേമ് കൂടക്കെ നിർബന്ധല്ലാ. പിന്നെ നിർബന്ധവും.
ആഹ് പിന്നെ നിർബന്ധവും.
അപ്പൊ മയന്റെ കൊടൂരെയിക്കാരം അപ്പം.
ആഹ്
ഏതാ മെഷീൻ ഉണ്ടാവൂലല്ലേ മെഷീനിലിട്ട് ഉണക്കാന്.
മിഷീനില്ലേയ്യ് ഇവിടെ മെഷീനില്ല. ആഹ് ഇബടെ ആഹ് മിഷീന് ഇണ്ടാവാനെങ്കി മിഷീനിലാണ്ങ്കി ന്തോരു സുഖാണ്. അപ്പൊ ഇന്റെ വീട്ടിൽ പോയാ ഞാൻ പറിം. ആ കല്ല് ഉപയോഗിക്കലന്നല്ല ഞാന് പറിം അടെ പോയാല്. ഒക്കെ മിഷീനിലങ്ട്ട് ഇട്ടോടു ഇത്രയാലും അതൊരു സുഖാണ് പ്പം പ റിം ഞാന്. ഈ മഴ
ആഹ് മിഷീൻ ണ്ടായാലും. നമ്മള് കല്ല്മ്മെ തിരുമ്പി കഴിയുമ്പോത്തിനു മിഷീനില് തിരുമ്പല് കഴിയൂല. അപ്പ പ്പ എ എൾപ്പം തോന്നണു മെഷീനില് ചെല പ്പടും ചെലപ്പോ ഇടൂല. ചെലപ്പോ കല്ലുമ്മല് തിരുമ്പും അങ്ങനെ ഒക്കെ ചെയ്യും. ക്ഷെ ഒണങ്ങി കിട്ടണങ്കില് മിഷീനിലിട്ട് ഒണക്കന്നെ മാണം. എന്ന ഈ മയത്തൊക്കെ. ആഹ്, മിഷീനിലയല് കൊറച്ചൊക്കെ ഒന്ന് ഉണങ്ങി ആ വള്ളൊക്കന്ന് പോയി കിട്ടിയോളും.
പോയി കിട്ടും പിന്നെ ഒന്ന് കാറ്റട്ടിയാ മതി.
ആഹ് പിന്നെ കാറ്റട്ടിയാ മതി.
ഉം, അങ്ങനത്തെ ഡ്രസ്സ് വേം കേടും വരൂല.
കേട്‌ വരും കേടു വരും.
അല്ലെ മെഷീലിട്ടാലെ ഒണങ്ങിയാലേ ഇത് ഉണക്കാവതെങ്ങനെ നമ്മക്ക് ഇത് പിയ്യാനോ ഇതിനൊന്നും നേരം കിട്ട് സമയം കിട്ടൂല്ല അപ്പൊ ഞമ്മള് അങ്ങനണ്ട്ക്കും അതങ്ങനെ കെടക്കും പിന്നെ അതുകൊണ്ടാത് കേട് വേഗം വര്ണത്
അതാണ്.
അപ്പം വെക്കേഷന് ടൂറൊക്കെ പോയിന്നോ.? യാത്ര പോയിരുന്നോ?
യാത്ര എവിടുക്കും പോയിട്ടൊന്നുല്ലാ ഈപ്രാവശ്യം.
ആഹ് മക്കളേം കൊണ്ടൊന്നും ഇപ്പ വീട്ടി കുത്തിരിക്കാ നല്ലത്.
ആഹ്. ഒക്കവിടെരിക്കാ നല്ലത് എ വ്ട്ക്കും പോവാതെ. എടുക്കാ പോണത് ഓരോന്ന്ങ്ങനെ കേക്കല്ലേ വണ്ടി മറിഞ്ഞതും
ആഹ് ഇപ്പം ഞങ്ങളവിടെ ഉം ഞങ്ങളവിടെടുത്തന്നെ പ്പോ ന്റെ വീടിന്റെ എര്‌ത്ത്‌വടെ ഒരു കുട്ടി ഫാമിലി ആയിട്ട് ടൂർ പോയതേര്ന്നു. റ്റൂറ് പോയി പിന്നെ. വ എല്ലാരും ങ്ങനെ നമ്മള് സ്വിമ്മിംഗ് പൂള് അവടേ ഓല് തെടുത്തിരുന്നു റിസോർട്ട്.
അത് ശരി ആ അത് ഞങ്ങള് കേട്ട്ണ്.
ആഹ്, കുട്ടി വളളത്തി പോയി
ആഹ് അത് ഇന്റെ കുടുംബ
അത് ശെരി
എന്റെ കുടുംബക്കാരെ കുട്ടിയാണ് അത് മരിച്ചത് ചെറിയ ഒന്നര വയസ്സായ കുട്ടിയല്ലേ.
അല്ല മൂന്ന് വയസ്സാന്ന പറഞ്ഞത്
മൂന്ന് വയസായിണോ ഒ ഒന്നര വയസ്സാന്ന പറഞ്ഞേ. മൂന്ന് വയസ്സായിണ് ല്ലേ
ആഹ്
ഇവിടെ എര്ത്ത് നടന്ന സംഭവം അല്ലേ?
ആഹ് ഇവിടെ അടുത്താണ്. അരീക്കോട്. ആഹ്
ആഹ് അതനെ
അല്ലെ ആഹ് ഇവിടെ അടുത്താ. അത്‌ ഭയങ്കര സങ്കടയി പോയി പറിയ ആഹ്, ഇവിടെ ഞങ്ങളെ ഫ്രൻ ഓന്റെ ചങ്ങായി ഇവിടെ എന്റെ ഇവിടെ ഇബടെ വീട്ടിലാണ്.
ആഹ് അങ്ങനെ ഇങ്ങളെ വീട്ടിലെ കുട്ടിയോ?
അല്ല കുട്ടിയല്ല പിന്നെ ഞാൻ ഇവിടെ ഞാൻ കൂട്ടുകടുംബത്തിലാണ് ഇവിടെ അപ്പ എന്റെ എളച്ചന്റെ
ആഹ് എളച്ചന്റെ ചങ്ങായിന്റെല്ലേ
ആഹ്, ഭയങ്കര സങ്കടായി പോയി പറിയ
ആഹ് ഭയങ്കര സങ്കടം തന്നെയാണ് അതൊക്കെ അതന്നെയല്ല ഇപ്പ സങ്കടം എന്താപ്പത്
ആഹ് ഞാൻ പറിയെപ്പഞ്ഞ് ഈ ലോകത്ത്ന്നന്നെ മറക്കാൻ കഴിയലേ നമുക്ക് ദുനിയാവിന്ന് മറക്കാൻ കഴിയൂലല്ലേ
മർ ക്കാൻ കയൂല അതും ഇമ്മാരെ വാപ്പാരെ എര് ഇന്ന് അങ്ങനെ കുട്ടി വെള്ളത്തി പോയിന്ന് പറയുമ്പളേ വേറെ കുട്ടികളു ണ്ടയിന്
എങ്ങനെയാലും അവരെ മനസ്സന്നെ എ ടങ്ങറായി ക്കാണ് പിന്നെ ആളുകളെ ചോദ്യ ക്കെ ഇ ങ്ങനെ വരുമ്പോളേ
അതല്ല ഓര് കുടുംബക്കാർ ഒത്താ പോയിനെത് ഓക്കപാടെ കൂടിട്ട് പോയതേ
ഓലക്കപ്പാടെ കൂടി പോയതായിര് ന്നലോ പിന്നെ ഇവര് പിന്നെ പോയതാണലോ അപ്പം ആ ആദ്യ അവര് പോയി അപ്പൊ ഇവന് എവിട് ക്കോ വേറെവിടക്കോ പോവാൻ പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ അതില്ലാത്തത് കൊണ്ട് ഓലെത ന്നെ അങ്ങനെ പോയതാണല്ലോ അങ്ങോട്ട്
എന്നാ ശരി ന്നാാല്
ആഹ ന്ന ശെരി